ഹലോ
ഹലോ ആഹ് ആഹ് കേക്ക്ണ്ട് ഞാൻ മോളെ പഠിപ്പിക്ക്യേർന്ന്
ആഹ് ആഹ് ഞാൻ പറയാനുംനിന്നില്ല മറ്റേ ഫോണോന്റെട്ത്താപ്പെഞാന്ങ്ങട്ട് വുൾച്ച്
അതേലേ അയ്ശെരിയത്കൊഴ്പ്പല്ല്യ പിന്നിത് ത് മോളെ നാഖ തേത് സ്പെല്ലിങ്ങ് പിന്നെ എന്തൊക്കെന്ന്ട്ട് വിശേഷങ്ങള് ഞാനാ കണക്കൊന്ന് ക്ലിയറെയ്യായിര്ന്നൂന്ന്ചാരിച്ച്ട്ടേയ് ഏതായാലും നമുക്കൊന്ന്ന്നു നോക്കാലോച്ച്ട്ടേയ്
ആഹ് ആഹ് നോക്ക്യോക്കാ പിന്നെ
പിന്നെ
ണയ്ക്കല് കഴിഞ്ഞോ?
ഇല്ലേ ഭഷണയ്ക്കലൊന്നും കയ്ഞ്ഞ്ട്ട്ല്ലെടീ.
അയേ
ഇല്ല്യേ മോളെ പഠിപ്പിക്കേര്ന്നു അതട് കഴിയട്ടേന്ന് വിചാരിച്ചിട്ടേ ഒര് സമാധാനല്ല്യ. ഇത്ൻ്റെ സ്പെല്ലിങ്ങൊക്കെയുതും, മൊത്തെയ്തി പഠിക്കും ഇത്ൻ്റൊക്ക സ്പെല്ലിഗെയ്തി പഠിക്കും.
ഇംഗ്ലീഷ് മീഡ്യാണ്.
വേറെന്താ ന്തായീ മോന്ക്ക് സീറ്റ്ട്ടിയ എവ്ടേലും?
ആഹ് സീറ്റ്ട്ടി.
എവ്ടേ?
ന്നാ പെരുമടിയൂര്.
അതെലേ ഉം ഉം ന്താ ചെറിയാള്ടെ വർത്താനം കൊഴ പ്പൊന്നുല്ലല്ലേ ആള് ഫുഡെയ്ക്കലൊക്കെ കഴിഞ്ഞ്ല്ലേ.
ആ ഓന്റെ കയ്ഞ്ഞു, ന്ന്ന്താ ഒരു ലൂസ്
അതേല്ലേ അപ്പ അതുക്കു എന്നെ. പിന്നെ, ന്തായി പണ്യേളൊക്കെ കഴിഞ്ഞോ ഭഷണയ്ക്കലൊക്കഴിഞ്ഞ് ഫ്രീയായോ?
ആഹ് ഭശഷണം കയ്ക്കലൊക്കെയ്ഞ്ഞു ഞങ്ങളെയ്ച്ചിട്ടില്ല മോന്ക്കൊട്ത്തു ങ്ങനെ ഫ്രീയാട്ടിരിക്കാ.
ആഹ് ആഹ് അതേല്ലേ.
ഞാ കൊറ്ച്ച് കയിഞ്ഞിട്ട് ചായ കുടിച്ചൂപ്പപ്പൊ കൊറച്ച് കയ്യട്ടേച്ചിട്ടാ.
അതെ.
ഉം പിന്ന, മോള് ഇംഗ്ലീഷ് മീഡ്യാ?
പിന്നെ എന്തായി രണ്ടുസായിട്ട് നല്ല തെരക്കിലേന്നു ഞാനും നല്ല തെരക്കിലേർന്നു.
ആഹ്.
ന്ന് പിന്നെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കായിത്തേ
ഉം എപ്പോയാപ്പോ പോയി
അത്ൻ്റെ തെരക്കൂണ്ടായിര്ന്നു.
ഹലോ?
ഇന്ന് മീറ്റിങ്ങേളൊക്കെണ്ടായ്ർന്നു.
ഹലോ ഹലോ?
ആഹ്?
ദേ
പട്ട് പാറ വെച്ചിട്ടേര്ന്നു. എങ്ങനേ?
ഞാ പറയ്ണേ കേക്ക്ണില്ലേയ്ക്കാ.
ക്ലിയറ് കൊറവ്ണ്ടല്ലോ എന്താണ്?
ഞാൻ പറയ്ണത് കേക്ക്ണില്ല്യേ?
ഇണ്ട് ഇണ്ട് ഇപ്പ കേൾക്കാണ്ട് പറാ.
ആഹ്. പിന്ന മോളെന്താ ഇംഗ്ലീഷ് മീഡ്യാണോ ചോയിക്ക്യാ.
സെയ്ലായോ?
ഇ ഇപ്പൊ മിഞ്ഞാന്ന് ഒരാവശ്യം പറഞ്ഞ്ട്ട് വാങ്ങിക്കൊടുന്നല്ലേ അയ് കൊട്ത്തു അയില് എന്ക്കൂ ഒരോയലൂതും വാങ്ങും ചെയ്തീ ഉം പിന്നേ
ഉം ഉം ഉം.
ബാക്കി കഴിഞ്ഞറാശ്യം കൊടുന്നേല്ത്തെ കൊറച്ചൂടി ഈക്ക്ണ്ട്.
അതെല്ലേ.
ഉം മോള്പ്പോ എത്രേല്ലാ ചെറുത്?
ചെറ്ത് നാലില് അയിന് പരീക്ഷ തൊടങ്ങിക്ക്യാണേ ഇന്നല് ഇന്നൊന്ന് കയ്ഞ്ഞ് കഴിഞ്ഞൂഞ്ളി നാളെ രണ്ടെര്ണ്ണം മറ്റന്നാ രണ്ടെര്ണ്ണം.
ആ ആഹ് ഇംഗ്ലീഷ് മീഡ്യാ?
ആഹ് ഇംഗ്ലീഷ് മീഡ്യാണേ
ആഹ് മ്മാ മോന്പ്പ പത്തീക്ക്ല്ലേ.
ഇക്ക് വന്നൈഞ്ഞാലാഞ്ഞി മദ്രസെൽത്തെ അത്ക്കന്ന് വിള്ച്ചപ്പോ പറയ്ണ്ട് ഹാ ഞാന് വന്നാഞ്ഞിപ്പീ കുട്ട്റെ പഠിപ്പൊക്കെ കല്ലത്താവും ഞാനെവ്ട്ക്കേലും പോവാണ് ഞാൻന്ന്ട്ട് മൈരിബ്സ് കരിക്കാൻ പോയിട്ട് ഞാഞ്ഞി ഇശാഒക്കെ കയ്ഞ്ട്ടെ വെരൊള്ളൂ
അയ്ശരി ഉം ഓല്ണ്ടാവ്മ്പൊ പഠിപ്പും നട്ക്കൂല്ല്യ നമ്മക്ക് പഠ്പ്പിച്ചൊട്ക്കലും നടക്കൂലാ
അതാക്ക പറിണതെയ് അപ്പൊ ഞാൻപർഞ്ഞു ഞാന് റെസ്റ്റ്ട്ക്കാണ് രണ്ട് മാസം കുട്ട്യാളെ ങ്ങള് പഠ്പ്പിച്ചൊട്ത്തോളിം പറ്ഞ്ഞു
അശെരിയാ
ഉച്ചക്ക് വരുല്ലേയ് ഇന്നോട് പറിം ജെ ഇജ് എന്നും പഠ്പ്പിച്ചൊട്ക്ക് അൻക്ക് ഞാന് ഇന്നോട് പറ്യെയ് ഒരു മാസം ഒരു മാസങ്ങനെ പഠ്പ്പിച്ചൊട്ത്തെയ്ഞ്ഞാ ഞാഅൻ കൊര്, പവന്റെ സ്വർണമ്മേട്ച്ചെരാന്ന്. ഞാൻ, പർഞ്ഞ്ന്നാ ഞാൻ, ഇഷ്ടമ്പോലെണ്ടാക്കും പറ്ഞ്ഞുയ്.
ഉം
പഠ്പ്പിക്കൽ തീരെ പറ്റൂലക്കാക്ക്. പഠിപ്പിച്ചൊട്ക്കാൻ തീരെ സൈക്കില്ല. ഷമല്ലെയ്.
ക്ഷമല്ല, ഉം, അവരെക്കൊണ്ട് കയ്യൂല.
ങ്ങനിര്ന്ന്, ഇങ്ങനിര്ന്ന്, കുത്തിര്ന്ന്ട്ട്ങ്ങനെ പഠ്പ്പിച്ചൊട്ക്കാനൊന്നും അവര്ക്ക് വെയ്ക്കില്ല. കൊറ് ചേരൊക്കിര്ന്ന് എന്തേലൊക്കെ പറഞ്ഞൊട്ക്കും. പിന്നറിം, ഇജെന്നേ പഠ്പ്പിച്ചൊട്താളേ, റിം.
രണ്ടാമ ത്തെ ശെരിയായീലാന്ന്ണ്ടെങ്കില് ഓര് നീച്ച് പോവും.
അതാണെയ്. പിന്ന, പർഞ്ഞ് ദേഷ്യപ്പെടാൻ ചീത്തറ്യൊന്നും. ചെയ്യില്ലല്ലോ, നമ്മള് പറഞ്ഞീണ്ടെങ്കിൽ രണ്ട് ചീത്തിം പറയും. നമ്മക്ക് വേംദേ ഷ്യം വെരോലോ? ദ, പിൻ... ഏഹ്.
അങ്ങനെ, നോക്ക്യാലേ പഠിക്കൊള്ളൂ പറ്യ.
അതാ പറയ്ണതെയ്. യ്യ്, ചെറ്തിനെ പഠ്പ്പിക്ക്ണി ല്ല്യെടീ.
ചെർദ്നെ. ഓൻക്ക് പഠ്പ്പിക്കാൻ പറ്റൂലല്ലോ? അറീലല്ലോ?
അതെന്നോയ്ച്ച്, അല്ല, ഇയ്യ് പറ്ഞ്ഞീന്ന്ല്ലെ. അവനേതോതിൽക്ക് കൊണ്ടേ ആക്കീര്ന്നുന്നൊക്കെ.
ആഹ്, ഞാനും സ്ഥിരം പോയിര്ന്നു. അവിടന്ന് പഠിപ്പിക്കാനി വൻക്ക് പഠ്ച്പ്പിച്ചാ, മൻസ്സ്ലാവൂല ടീ. ഓന്റെ, ഓ... പർഞ്ഞതല്ലല്ലോ? ഓന് ആദ്യം. ഓൻക്ക് റദ് കൊണ്ട്രണം. ന്ന്ട്ടേ പിന്നോൻക്കെന്തും ചെയ്യാൻ പറ്റൊള്ളൂ. ഓന് ചെ പിന്നെ, ന്താച്ചാല്. ക്ലാസ്ൽ ഓലെര്ത്തീട്ട്. ക്ലാസ്സ്ലിര്ത്തീറ്റെയ്, ഓരോ ആക്ടിവിറ്റി ചെയ്യിപ്പിക്കും. ങ്ങനെ റിംഗൊക്കെ ടീപ്പിയ്ക്കാ. മുത്ത്, വേറൊര് പാത്രത്ത്ന്ന്ട്ത്ത്ട്ട്. വേറൊര് പാത്രത്ക്ക് മുത്തിടീപ്പിക്ക്യ.
അഹ്, ശെരി.
ഇതൊക്കേണ് ചെയ്യിപ്പിക്ക്യ. പിന്നെ, പിന്നെ, തെറാപ്പിം.
ഉം, ഉം
ഉം, അപ്പ, തെറാപ്പിക്ക്. ഓം, പ്പവ്ടെല്ല്യേക്കാരം. ഞാ പ്പവുട്ന്ന് പോന്ന്ക്ക്ണേയ്. മാറ്റങ്ങളർഞ്ഞാ ചെറ്യെ മാറ്റങ്ങളൊക്കെ ഉണ്ട്. ശ്രദ്ധൊക്കെ, നല്ലോം, മാ ത്ണ്ട്. നമ്മളെ നമ്മളോട്ള്ള ശ്രദ്ധണ്ട്. ആധനങ്ങളൊന്നും ഇത് വെ ഇട്ക്ക്ണും, കളിക്കാനൊന്നും തൊട് ങ്ങീട്ട്ല്ല്യ. അതാണൊന്ന് വേണ്ടത്.
സൊക്കെ കുടിക്ക്ണ്ടോ?
ഏഹ്, ആഹ്, കിഡ്സ് കുടിക്ക്ണ്ട്. ആഹ്, ണ്ട്, ണ്ട്, അതെന്നൊള്ളുപ്പൊ കൊട്ക്ക്ണ്. പ്പൊ വേറൊരു മര്ന്നും കൊട്ക്ക്ണില്യ.
റ്റങ്ങളി ൻശാഅള്ളാഹ് വെരും. കൊറ്ച്ച് കൂട്തൽ കൊട്ക്കെണ്ടി വരുംന്ന് മാത്രം ചെലേപ്പൊ? ചെലപ്പതോണ്ടൊരു അനുഗ്രഹാണെങ്കിലോ? ഇപ്പാ, ആഹ് സത്ത് പറ്ഞ്ഞീലെ, ഇന്ന് അവൾക്കിത് കിട്ട്യേലോ? സ്റ്റാ ട്രെഡ്ന്റെ, മെഡല്. അവെളെ കുട്ടിക്ക് നാന്നൂറ്റി ചില്ലാനം റുപ്പ്യേ പ ത്ത് വയസ്സായിട്ടൊള്ളൂ. നാന്നൂറ്റി ചില്ലാനം കൊളസ്ട്രോള് കൂടുതല്.
അള്ളാ....
ആഹ്, പത്ത് വയസ്സായ കുട്ടി. ഇൻ ക്കറിയാവന. കുട്ടീനേ ചെർപ്പം മുതലേ ഞാൻ കാണണയല്ലേ? ഇവിടെക്ക് എപ്പഴും വരാറുണ്ട്. ന്റെ വീട്ടിക്ക്. ക്കവന്. അവനെ കൂട്ടിട്ടാ വര. ഒരു മാതിരി ഓവറ് എന്ന്. ത്‍ന്ന, പറയാ. അങ്ങനെ പറയില്ലേ. ഓവർ ഹൈപ്പർ ആക്ടിവിറ്റി. ഓവറായിറ്റ്.
ആഹ്, ആഹ്, ഹൈപ്പറ്, ഉം.
ആഹ്, അങ്ങനൊരു കുട്ടിയാണേയ് ന്നിട്ട് അന്ന് ചെ സാറ് പർഞ്ഞു, ഒന്ന് കിഡ്സ് കൊടുക്കണേട്ടോ കുട്ടി. ക്ക് ന്ന് പറഞ്ഞപ്പോ, അവളന്ന് പൈസ കൂടുതലാന്ന് പഞ്ട്ട്, ഒന്നും കൊടുത്തൊന്നു ല്ല്യാ. ന്നി ട്ടിപ്പ അടുത് കാല. അവള് വിളിച്ചിട്ട്. അടുത്ത് പറഞ്ഞാ.. രണ്ട് മാസായി. എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു. എടി നാസി, ന്റെ ആകെ ടെൻഷനാവളക്ക് എന്റെ കു ട്ടിക്കടി ഇങ്ങനെ. ഇതാ തോന്നുന്നടി. അയെന്താ ആകെ ടെൻഷനായിട്ട് പാടില്ല. അങ്ങനായിങ്ങനെന്നൊക്കെ പറഞ്ഞു. അപ്പ ഞാൻ എന്ത് ചെയ്തു. അവളോട് പറഞ്ഞു കൊളസ് ട്രോളാണെങ്കില് ഞാൻ ഡോക്ട്രോടൊന്ന് ചോദിച്ച് നോക്കെട്ടെ, പണ്ട് ഞാൻ രാജസാറിനും. മെസ്സേജ് അയച്ചു. മെസ്സേജ് അയച്ചപ്പോ ഡോക്ർ പറഞ്ഞു തവിടെണ്ണ കുടിക്കാൻ കൊട് ക്ക. തവെടെണ്ണയിൽ കുക്ക് ചെയ്യുക. ചിക്കനും കാര്യന്നോർക്കെ കാര്യങ്ങള് പതുക്കെ ഒഴിവാക്ക്ക. ഗാമ എന്നുണ്ടല്ലേ. നമ്മെടെ ഗാമ ഗാമോറീസ് എന്നോട്ട് ഗുളിക രണ്ടെണ്ണം വീതം രണ്ടുനേരന്നാ പറഞ്ഞിട്ട് ഞാ അവളോട് പറഞ്ഞു അവെളെ സാമ്പത്തികം എനിക്ക് നന്നായിട്ട് അറിയാം. ഞാ പറഞ്ഞ് ഒരെണ്ണം ഡെയ്ലി വെച്ചിട്ടേലുയും നീ കൊടുക്ക്ന്ന് നീ രണ്ടെണ്ണം രണ്ട് നേരൊന്നൊന്ന് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലുന്ന് പറഞ്ഞു. പിന്നെ ഗ്രീൻ ടീ കൊടു ക്കിവറു. അങ്ങനെ മോളേ അത് മാത്രം അവെള് ഫോക്കസ് ചെയ്തിട്ടേ. ഒരു മാസം കഴിഞ്ഞപ്പോളേക്കും നൂറ്റിച്ചില്ലാനു ആയി. ആ കുട്ടിടെ കൊളസ്ട്രോള്. അതിലങ്ങോട്ട് വിശ്വാസം വന്നവളെ ഹസ്ബൻഡറ്റിന്. മറ്റേത് അവളെ ഹസ്ബന്ഡിനല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഇപ്പൊ സ്ഥിരം പ്രോഡക്റ്റുകള് അവടെ വീട്ടേക്കുള്ള എല്ലാതും മേടിച്ച് കുട്ടിക്കുള്ളതൊക്കെയിപ്പോ സ്ഥിരം കൊടുത്തുകൊണ്ടിരിക്കുക. കാരണം ഒരു ആറ് മാസം. തേലും കൊടുക്കാൻ പറഞ്ഞു. കാരണം, അല്ലെങ്കില് കൂടുവോ അറിയില്ലല്ലോ. എന്നിട്ട് അങ്ങനെയാണിപ്പ അവളെ സ്റ്റാർട്ട് റൈറ്റ ക്കണതേ
അ ശെരി
അയിലങ്ങോട്ട് അവൾക്ക് അങ്ങ്ട്ട് വിശ്വാസം വന്നു. അവെള് പറയാ. അ അവളെ ഹസ്ബൻഡറ് ചോദിച്ചു. പ്രൈതില് ചെക്ക് ചെയ്തി ട്ട് കുട്ടിടെ കൊളസ്ട്രോള് കുറഞ്ഞില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടു ചോദിച്ചത്രേ. അവിടുത്തേക്ക് ഇവെള് പറഞ്ഞുത്ര ഞാന് ഇല്ലിന്റെ കുട്ടിടെ കൊളസ്ട്രോള്. കാരണം ഡോക്ടർ പറഞ്ഞിട്ടാണ്ണല്ലേ ഞാൻ കൊടുക്കണത്. കൊറഞ്ഞിട്ടില്ലെങ്കില്. ഞാനപ്പ നിർത്തായർസിമെർന്നുയുത്തരമവെള്. അത്ര ധൈര്യത്തിലവെള് പറഞ്ഞൂന്ന്. ആഹ് എന്നിട്ടി പ്പ വിളിച്ചേക്കുകവളോട്. എന്ക് ടെൻഷൻായിട്ട് വയ്യെടി. ഞാൻ അഷ്കറിനോട് വേണ്ടെങ്കി വെല്ലുവിളിക്കും ചെയ്തു. ഇങ്ങനെ കൊറെഞ്ഞില്ലെങ്കി. ആർ സി എം നിർത്തുന്നെക്കൊണ്ട്. നാസി യേ കൊറെയില്ലേ. അങ്ങനെനിങ്ങനെന്നൊക്കെ ചോയ്ച്ചു. വിളിച്ച്. ഞാ പറഞ്ഞു, ജി ഒന്നോ ണ്ടും പേടിക്കേണ്ട. ആഹ് ഒരുപാടൊന്നും കൊറെഞ്ഞില്ലെങ്കിലും ഈ നാന്നൂറെന്നുള്ളത് എന്തായാലും കൊറെ ച്ചെക്കി കൊറെച്ച് കൊറയാതിരിക്കില്ലടി. പിജു സമാധാനപ്പെടുന്നൊക്കെ പറഞ്ഞു അവളോട്. അങ്ങനെ കറക്റ്റ് ഒരു മാസത്തിലവെള് ചെക്ക് ചെയ്ത് ആ സന്തോഷം മോളേ അവെള്. പറഞ്ഞിട്ടൊക്കൊരു വോയ്സ് അയച്ചാരുന്നു. ഇക്ക് സത്യായ്ട്ട് ഇന്റെ കിളി പോയേ. നാനൂറ്റിച്ചിലാനം ഉണ്ടാർന്നു. ഇത് നൂറ്റിയാവണയെന്നുണ്ടെങ്കി ഒന്നാലോചിച്ച് നോക്കി നോക്ക് നമ്മെടെ എന്താണ് സപ്ലിമെന്റിന്റെ പവെറ്.
തന്നെ മേലേയിതാണ്. മാ റ്റൊണ്ടായിന്ന് പറയുമ്പോത്തന്നെ വെല്യാ കാര്യല്ലേ. ഉം
പിന്നെല്ലേപ്പിന്നെ. പിന്നെ അതെപോലെ ഞാൻ പറഞ്ഞില്ലെടി ഇനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഒന്നും ഉണ്ടായിട്ട് പറയില്ല എന്റെ മക്കൾക്ക് ക്ക് എന്നും ന്യുമോണിയ വെയ്യായി സൂക്കട് വരുന്റെ ചെറുദിനൊക്കെ വരാതിരിക്കട്ടൊക്കെ പറയാൻ പേടി എന്നാലും ഞാൻ പറയാ പക്ഷെ ആ സാധനത്തി ഇപ്പ എസ് ഫൈവും പഞ്ചതുളസി ഞാൻ സസ്ഥിരം കൊടുക്കണൊന്നുല്ല ഈ ബുദ്ധിമുട്ടാൾ ജലദോഷം പനി ന്തേലും ചെറതായിട്ട് വരുമ്പോൾക്കും ഇതങ്ങോട്ട് കൊടുക്കും. വാ അപ്പൊ നിന്നു പനി ഡോക്ടർമാരെടുത്ത് കൊണ്ടോയിട്ട് പൈസ ചെ ലവാക്ക് ണ്ട് വരുന്നില്ല നമക്ക്.
അതെ തെ
അത്ക്ക് വല്ല്യ റിസൾട്ട് ഇപ്പത് താ ന്റെ കയ്യനായിക്ക്ണ് ഞാൻ ഒരു മാസ വാങ്ങിച്ചതാ ന്നട്ട ന്റെ മ്മാക്ക്പ്പോ നാലെണ്ണം ഞൻ കൊടുത്തയച്ചു ഇപ്പാന്റെ ടുത്ത് ആനത് അത് അവരൊക്കെ വന്നല് ഹോസ്പിറ്റൽ കേസ് കാണണ്ടെങ്കിൽ ഇംഗ്ലീഷ് മരുന്ന് ശരീര ത്തിലേക്ക് കയറിയ ഭയങ്കര കേടാണേ ഒരു മരുന്നിനു ഒരു മരുന്ന് ഒരു മരുന്നിനൊരു മരുന്ന് മ്മക്ക് സൈഡ് എഫക്ട് ന്ന് പറഞ്ഞ പോലേണ് ഒരു മരുന്ന് നമ്മൾ കഴിച്ചാൽ അത് അടുത്ത അസുഖത്തിനുള്ള ഒരു കാരണങ്ങളയിൽ ഉണ്ടാവും എത്രയോ ഡോക്ടർമാരന്നെ പറയിണ്ടല്ലോ
അപ്പൊ മ്മള് മാക്സിമം ഇംഗ്ലീഷ് മരുന്ന് ഒഴിവാക്കുക എപ്പോഴും ഒരു എസ്ഫൈവും മഞ്ചതുളസിം വീട്ടിൽ സ്റ്റോക്ക് യ്ത് വെച്ചു ക്കാണെങ്കിൽ നമ്മൾ പനിക്കും ജലദോഷത്തിനും കഫക്കെട്ടിനും തൊണ്ടവേനക്കൊന്നും ഡോക്ടർത്ക്ക് പോവേ വാണ്ട
അതെ അതെ
അതങ്ങട്ട് ഇടുത്ത് കഴിച്ചാ മതി നല്ല മാറ്റാ
എടി അലോ ഇന്റെ മോൻക്കിപ്പോ തീരെ ഉറക്കില്ല
ഓന്റെ മപ്പളക്കട്ട് വിശ്വാസല്ലാട്ടാണ്
അല്ലടി
എന്ത് ആഹ്
തീരെ ഉറക്കല്ല പറയാ
ഒറക്കം കൊറവ്‌ണ്ട്ല്ലേ ഒറക്കല്ലായി ടെൻഷൻ കാരണാണ്
തല്ലാ ചെറുതിന് ഓൻക്കെന്ത്